കൊണ്ടാ?
ഓഹ് മഴയെക്കൊ ണ്ട്, ഇന്ന് നല്ല മഴയായിരുന്നു. അവിടെ?
ഓഹ് ഇവിടെ രാവിലേ നല്ല മഴയായിരുന്നു. പക്ഷെ ഉച്ചക്ക് ശേഷം നല്ല വെയിലായിരുന്നു. അവിടെ?
ആഹ് ആഹ് ഇവടെ ഉച്ചയ്ക്ക് ശേഷവാരുന്ന്. ഇപ്പൊ ദാ ണ്ടെ മഴ പെയ്ത് തോർന്നു നിക്കണ്.
ആഹ് ഇവിടെയാണെങ്കി ഉച്ചക്ക് ശേഷവാണ് ഇപ്പ മഴ. ആന് കൊറഞ്ഞഴക്ക്ണത്. എന്നിട്ടിപ്പ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞേട്ടാ ചെറുതായിട്ട് ഇവനെം ങ്ങൊണ്ട്
ഓഹ് ഇവിടെയും ഭയങ്കര മഴയല്ല. ഇവിടെം ചെറുതായിട്ട് പൊടിഞ്ഞതേ ഒള്ളൂ ഭയങ്കര മഴ പെയ്തില്ല എന്നാലും ഇത്തിരി പെയ്തു.
ഉം
ഉം പിന്നെ ഇപ്പ സ്കൂൾ തൊറക്കുമ്പോഴൊക്ക മൊത്തം മഴയായ്രി ക്ക്യും. ഇനി അങ്ങോട്ട് മഴ തന്നെ. ഇനി
എല്ലാ അധിക ആയാലും കുഴപ്പമാണ് ത് മെയിലായാലും ഒരു കണക്കിന് വെയിലു ആണ് മഴയായാലും ഒരു കണ ക്കിന് വാണം. ഇല്ലെ എല്ലാം അധികവായാ ഒരു കുഴപ്പ ആണ്. എനിക്കങ്ങനെ അധികമാവ്ണ അത്ര ഇഷ്ടമല്ല.
അതന്നെ ഇവിടത്തെ ഇനിപ്പ ഇവിടത്തെ പാല്യാച്ചിന്റെ കാര്യവൊക്കെ അറിഞ്ഞല്ലോ. അപ്പം പാല് കാ ച്ചിനൊക്കെ മഴയാണെങ്കി പാട് തന്നെ.
പാട് തന്നെ. മഴയാണെങ്കി എനിക്കും വരണ കാര്യം പാടാണ്.
തന്നെ നീ കാറ്‌ല് വരൂടി
ബസ്സില് വരാനാണ് എനിക്കിഷ്ടം പക്ഷെ ഭയങ്കര മഴയാണെങ്കി എനിക്ക് ഗ്ലാസ് കാണത്തില്ല അതാണ് എന്ത് എനിക്ക് അങ്ങനെയാണ് രാത്രി വണ്ടി യോട്ടിക്കുമ്പോ എനിക്ക് വേറെ വണ്ടീരെ വെട്ടം മുഖത്ത്ടിക്കുമ്പോയും ഒട്ടിക്കാൻ പറ്റൂല പക്ഷെ എല്ലാരും പറയും രാത്രി ഓട്ടിക്കാനാണ് നല്ലേന്ന്
രാത്രി ഓടിക്കാൻ നല്ലാതാന്ന് പറയല്ലോ നീ രാത്രിയാവണ്ടല്ലോ നിങ്ങള്
ഓഹ് വരും ഞാൻ വെറ് തെ പർഞ്ഞ് മഴയാണെങ്കി പാടെന്നാണ് പറഞ്ഞത് എനിക്ക് ഈ ആ മഴയാണെങ്കി ഗ്ലാസ് കാണാൻ ഭയങ്കര പാടാണ് അല്ലാതെ കൊഴപ്പമൊന്നുല്ല ഇന്നാ മഴ പെയ്യെല്ലേ ഇന്ന്
ഉം മഴയൊന്നും ഇപ്പോഴൊക്കെ കാണൂല്ലായിരിക്കും ഏതെങ്കിലും ഒരു നേരവൊക്കെ ചെലപ്പോ പെയ്യുമായിരിക്കും
ഉം ഉമ്മച്ചിയൊക്കെ വേറെ കാറിലാണ് വര്ണെ നമ്മളോടെയൊന്നും വരൂല
ഉമ്മച്ചിം വാപ്പച്ചിം ഒരുമിച്ചല്ലേ വരുവൊള്ളൂ
ഉം നമ്മളെയൊന്നും കൊണ്ടോവ ത്തില്ല അവര് കൊണ്ടുവന്ന കൂട്ടത്തെക്കാളും അവൻ ചോറ് തിന്ന്ന്നോണ്ട് വെപ്രാളപ്പെട്ട് നിക്കും അവർ അവർക്കങ്ങനെ എറങ്ങി വരാൻ പറ്റോ
ആഹ്
ഉം പിന്നെയാണെങ്കി ഓ ദൃശ്യം ഇന്ന് റിലീസായെടെ ഓഹ് ഞാ അപ്പത്തന്നെ അവരെ വിളിച്ചല്ലോ
ആഹ് ഇങ്ങാട്ടക്ക് വന്നപ്പോ ഒന്നും പറഞ്ഞില്ല അല്ലേ?
ആഹ് ആഹാ ആലു ന്നൂടെ നാരങ്ങേം ഒന്നുംല്ലേന്നു ആകെ പാല് മാത്രേ ഒള്ളായിരുന്നു
ല്ല
ഉം ഓഹ് ആഹ് നാല് പൊളോക്ക ന്നാ അടിക്കാതിരിക്കാൻ പറ
ആഹ്
ഉം പിന്നെ അങ്ങനെയാണെങ്കി ഇന്ന് ദൃശ്യം റിലീസായി ഞൻ വിചാരിച്ച് വെള്ളിയാഴ്ച്ചയാണെന്ന് സൂപ്പ ർ അഭിപ്രായം പറയ്ണെല്ലാരും
ഓഹ് എല്ലാരും ജീത്തു ജോസഫ് തൂക്കിയെന്നാണ് പറയുന്നത്
ഉം ക്ലൈ ക്ലൈമാക്സ് എന്നല്ലാം എന്തെര് ത്രില്ലിംഗാണ് ദൃശ്യ ദൃശ്യം ഒന്നും രണ്ടും പോലെയല്ല ജിത്തു ജോസഫ് അഴക്ക് ജീപ്പ് വന്നില്ലേ അഴുക്കേന്ന് പറയുന്ന ഒരു ഈ സിനിമ പോയത് ഇന്ന് തന്നെ അമ്പത്തിമൂന്ന് കോടിയുടെ ടിക്കറ്റെങ്ങാണ്ട് വിറ്റന്ന് പറ യണ്
ആഹ് ആയിരിക്കും നല്ല വിജയംന്ന് പറയണ് ഇനി ദൃശ്യം ഫോറെറങ്ങു ഇഞ്ഞ് ത്രീ എറങ്ങുന്നും അടുത്തു പറഞ്ഞു ദൃശ്യം ഫോറുണ്ടന്ന് അപ്പൊ ഇതെന്തെരു ത്രി
പക്ഷെ നല്ല തലച്ചോറുള്ള എന്ന് വെച്ചാ ഓരോരുത്തർക്കും ഓരോ കഴിവില്ലേ? അപ്പൊ അയാക്കിങ്ങനെ മാ സ്റ്റർ മൈൻ്റായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകളൊക്കെണ്ട് ഒരു സിനിമ എങ്ങനെ കൊണ്ടു പോകണന്ന് പക്ഷെ അതുകൊണ്ടല്ല ഒന്ന് രണ്ടും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വിജയിക്കണമെങ്കി അത്രേ നല്ലയിതല്ലേ?
ആഹ് അത നല്ല വിജയുണ്ട് എല്ലാരും നല്ല നല്ല അഭിപ്രായങ്ങള് പറഞ്ഞത് എല്ലാരും
ഇ ഹരിഹർ നഗറൊക്കെ അറിഞ്ഞൂടെ അയില് നിനക്ക് ഒന്നാം ഭാഗം ഇഷ്ട്ടം രണ്ടാം ഭാഗോയിഷ്ട്ടം മൂന്നാം ഭാഗോയിഷ്ട്ടം?
ആഹ് അത് ഒന്നാം ഭാഗം കൊള്ളാം
ഒന്നാം ഭാഗവല്ലേ പക്ഷേ അതൊക്കെ പോ ഭാഗങ്ങള് കൂടി വരുമ്പോ കഥ ഒരുമാതിരിയല്ലേ? പക്ഷെ ഇത് നോക്കിയാണല്ലേ? ആഹ് ഇൻ ഹരിഹർനഗർ സൂപ്പറാണ് പിന്നെന്തേനു ടു ഹരിഹർ അല്ല ടു ഹരിഹർ ആദ്യത്തെ അത അത് ഏത കൊച്ചേ എനിക്കങ് മറന്നും പോയി
ഉം അത് ഇൻ ഹരിഹർ നഗർ ടു ഹരിഹർ നഗർ പിന്നെ വര്
ഇൻ ഗോസ്റ്റ് ഹൗസിങ് ആഹ് ഇൻ ഗോസ്റ്റ്ഹൗസിങ് പേടിയാ ഓല് എനിക്കത് കണ്ടപ്പോ പേടിയായാര്ന്നു അപ്
ആഹ് അത് ത്തിരി കൊഴ പ്പല്ല അത് കൊള്ള എന്നാലും കഥയായിട്ട് വല്യ മാച്ചിങ് വേറൊരു തലത്തിലോട്ടാണ് കഥാള്
ഏ പ് പിന്നെ അശോകൻ ചതിക്കണൊക്കെ അത് ആ അതല്ലേ ഇൻ ടു ഹരിഹർ അതൊ ത്ര പോരല്ലേ
ഉം
ഉം
ങ്ങേത്തെ കൊറേ കാര്യങ്ങള്
ത്തൊള്ള കാര്യങ്ങള് അപ്പൊ നിങ്ങള് കാണാൻ പോണെങ്കി ഞാനും കൂടെ വരാര്ന്നു ഈ പുള്ളേരൊക്കെ പുള്ളരിരിക്കൂല അപ്പഴും ഇവർക്ക് ക്ലാസുണ്ട് അവരെ ക്ലാസ്സിനാക്കിട്ട് വരാന്ന് വിചാരിച്ചു
ഒന്നും തീരുമാനിച്ചില്ല ഇനിയിപ്പോ എന്തിനാണ് ഇവ്ട്ത്തെ പാല് കാച്ചൂടിയൊക്കെ കഴിഞ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോവള്ളായിരിക്കും ഇനിപ്പൊ ഇന്ന് ഇരുപത്തൊന്നായില്ലേ
ഓ അവരെയൊന്നും കാത്തിക്കണ്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് പേരും കൂടെ പോ അപ്പോഴ
ആ അ ഇയ്നെല്ലം എല്ലാരും കൂടെ പോവൊള്ളായി
ഓ അതൊക്കെ എന്തേലും ഉം നിങ്ങള് ഇത് നോക്ക്യാണോ അവരെല്ലാട്ത്തും പോണം അങ്ങനെയല്ലല്ലോ
ഉം വലിയാപ്പ വിളിച്ചാർന്നോ പാല് കാച്ച്
വിളിച്ച്ട്ട് എടുക്കുന്നില്ല എടുക്കാ ന്തെരെയ്യ്ന്നു
ഉം ഇത് അവർന്നാളും അപ്പച്ചി വിളിച്ചപ്പഴും നിങ്ങളവടെ മുറ്റത്ത് വന്ന് നിന്നില്ലേ അന്ന് ഇഷ്ടം പോലെ വിളിച്ച് കേട്ടോ വിളിച്ച പറയാണ് ഞാൻ നേരത്തെ ഇടന്ന് അവർക്കില്ല ല്ല അവരെ മോ അങ്ങനെ പോയതിന് ശേഷം ഒരു ബോധല്ല അല്ല ലോകായിട്ടൊരു ബന്ധോല്ല അയ്യോ അവനയ് അയ്ന്റെ ശിക്ഷ കിട്ടുലല്ലേ എങ്ങനെ നടന്ന വല്യാപ്പാണ്
വരാതിരി ക്യാന് മറ്റൊരു ലോകല്ല ഇനിപ്പ എപ്പഴും എപ്പഴും വിളിക്ക
ഓ അല്ല എടക്ക് നീ വിളിച്ചു പർഞ് വിളിച്ചോക്കുമ്പൊ എടുത്ത്ന്നും പർ മുന്നങ്ങ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒണ്ടെങ്കി
ആഹ്
ഉം അങ്ങനില്ല നീ ഒന്ന് ആലോയ് ച്ചോക്കാണെ എങ്ങനെ നടന്ന വല്യാപ്പാണ് ഏതെല്ലാം കാര്യത്തിൽ സ്ട്രോങ്ങാര്ന്നു ഇന്റെ കല്യാണ സമയ ത്തൊക്കെ ഓരോന്ന് ചോദിക്കണേ എടുക്കണേ അല്ലേ അപ്പഴൊ ക്കെ നല്ല ഇതാര്ന്നു അല്ലേ പിന്നങ്ങ് ഇപ്പ ഇങ്ങനായപ്പോ അപ്പൊ പിന്നീട്ല്ല ആ ഒരിതൊ പ്പായപ്പൊ എന്തരവരൊര് ബോധല്ലായ്മേക്കെ അന്നേ നിനക്ക് ഫീലെയ്തില്ലെ വിഷു ഒക്കെ ആയപ്പം
ആഹ്
ആഹ് അപ്പഴെ തൊട്ടാണ് കുഴപ്പം തുടങ്ങിയത് ഹോ കഷ് ടം തന്നെ അവരെയൊക്കെ ചേർക്കാനായിട്ട്
ഉം ഉം ചെറ്ക്കന്റെ ഇത് കൊണ്ട് അയ്രം
ഉം അവനവന്റെ ശിക്ഷ ദുനിയാവില് വെച്ചും കിട്ടാ മാതാപിതാക്കള് പാെറ്ത്ത് കൊടുത്താല് പൊറ് ഇങ്ങനെ പോറ്ത്ത് കൊടുക്കുന്നത് ഇത്രേം ചെയ്തിട്ട്
അപാെറ്ത്ത് കൊടുക്കാേരി അല്ല വലിയമാക്കൊക്കെ ഭയങ്കര പാവ വാന്നാ കൊർഞ്ഞാ എന്തൊരു ഫീലിംഗ് ഉണ്ട്
ട്ടെ ഇതൊ അത് അത് തന്നെ എപ്പഴും എന്റെ ചെറുക്കൻ എന്റെ ചെറുക്കൻ എന്റെ ചെറുക്കനൊക്കെ തന്നാ ആ ചെറുക്കനെ മതിയാതോ സ്നേഹം മനസ്സിലാ നമ്മള് തന്നെ ഇവിടെ ഇവിടത്തെ കുട്ടികള് അവിടത്തെ കുട്ടികളെയെക്കെ വഴക്കറിം അത് സ് സ്നേഹം ഇല്ലാത്തേ കൊണ്ടാണേ
ഉം ഉം
അത് തന്നെ ഇനിയിപ്പന്തരീയ്യനാ
ഉം ഇതാണ് മുളയിലേന്നുള്ളണം മാസ്റ്റർകൾ നല്ല അടികൊടുത്ത് വളർത്തണം ഈ ആമ്പിള്ളാരെ ക്കെ ഭയങ്കര പാടാണ് ഇന്നത്തെ കാലത്ത് അതോണ്ടാ ഞാൻ ഇവനെയെക്കെ എത്തക്കിടാവുമ്പൊ പള്ളീ കൊണ്ടാക്കാൻ പോണ്
ഉം
പത്താം ക്ലാസ് കഴിയുമ്പോ പള്ളിലിരിന്ന് പഠിക്കട്ടെ
ഉം
ഉം ന്തേരെടി ഒറക്കം വരണ്
ഒറക്കംഒന്നും വരണില്ല നീ പറയ്ണ കേട്ടോണ്ടിരിക്ക്‌ണ് ഇന്ന് അങ്കവാടീന്ന് ഐഷൂന് ടീച്ചറ്‌ ലീവൊന്ന് അങ്കവാടീന്ന് ടീച്ചറ് വിളിച്ചിര്ന്നു
ഓഹ് അവിടത്തെ കുട്ടീടെ
ആഹ് ഉം കാര്യം ചോയിച്ച് ആഹ് സ്കൂളിൽ പോണോ അതേ അവടെ തന്നെ വിടണെന്നൊക്കെ ചോയിച്ചു
ഓഹ് ഇല്ല മാസ്റ്റർ കുട്ടി നല്ല കുരുത്തങ്കെട്ട കുട്ടി
അല്ല അപ്പോ അവര് പറഞ്ഞ് എന്തരം ചെയ്യണെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിടണത് സ്കൂളില് വിട്ണില്ല അങ്കൻവാടി വിടണതേ ഒള്ളൂ മുപ്പതാന്തിയൊട്ട് കൊണ്ടുവരൂന്ന് പറഞ്ഞു
ഉം കൊണ്ടിരുത്ത് കേട്ടാ അല്ലാ വീട്ടീന്ന് ശീലായപ്പോ ഇവിടെത്ത വലിയ കുട്ടിയാ കണക്ക്
ആഹ്
വലിയ കുട്ടിയിലെ ശ്വാസം മുട്ടൊക്കെ ആയക്കൊണ്ടും ഓ അങ്കൻവാടിലൊന്നും അങ്ങനെ പോയില്ലല്ലോ പിന്നെ അവന് വലിയ കൊഴപ്പൊന്നുംല്ലല്ലോ
ഉം ഉം
ഉം ഉം അതുകൊണ്ട് വിടാണാ അവടത്തെ എളയ കുട്ടി മൂന്ന് വയസ് തൊ ട്ടേ പോയി അതുകൊണ്ടാണ് മൂന്നര വയസ്സായപ്പോ സ്കൂളിലാക്കാൻ പറ്റ് പിന്നെ പെമ്പിള്ളേര് വേറൊര് ഇതാണോ
മുപ്പതാം ന്തിയൊട്ട് വിടാന്ന് വെച്ചാല് പിന്നെ അങ്ങോട്ട് ഇഞോട്ടെക്കെ പോവും ന്തോ അതറിഞ്ഞൂടാ എടയ്ക്കിടക്കൊക്കെ വിടാ എന്നിട്ട് പിന്നെ പോയേന് ശേഷം സ്ഥിരം വിടും
ഓഹ് അവന്റെ ഫാദർ പോണോ അവന്റെ അച്ഛൻ പോണോ വരെ
ഉം
അംക്ക് വല്ലപ്പഴെക്ക കിട്ടാ ഇവടെ ഈ കുട്ടികളും അങ്ങനെയല്ലേ കഴിഞ്ഞേന് സ്കൂള് തൊർന്നപ് പ്പഴല്ലേ അപ്പാെഴും കൊറേ ദിവസം ഇവര് പോയേന്നുംല്ലല്ലോ
ഉം
ഓഹ് പിന്നെ പാട്ട് ഒക്കെ പാടാ അറിയണം ചെറിയ അക്ഷരങ്ങളൊക്കെ എങ്ങനെ ഇപ്പോഴേന്നു അവന്റെ ഒരു ഇത് വെച്ച് അവൻ എഴുതാൻ പോലും ആയിഇല്ലങ്കി അവൻ കൊ ച്ചപ്പിയായിട്ടാണ് എനിക്ക് ഇപ്പഴും തോന്നുണത് ച്ചിരിയല്ലേ ഉള്ളൂ ഇത്ത പൂലോ ഉള്ളല്ലേ അവൻ ഇത്തപോലോ ഉള്ളല്ലെ ഇപ്പോഴും എനക്ക് ആ രണ്ടു വയസ്സായ അവനെയാണ് ഓർമ്മ വരും
ഉം ഉം ഉം തന്നെ
തന്നെ അവന്റെ അത്ര ഉള്ള ഒരു കൊച്ചക്കാ ഇവിടത്തെ ഈ ഇളയെ കുട്ടിയക്കാട്ട്ലും ഉണ്ട് ഇന്നാളല്ല ഞാപാ വാപ്പ ഷൊർണല്ലൂർ മൂമാരോട്ടി ഇപ്പ എന്താ ആഹ് ഇവിടെ താമസിക്കണേ അവര് മരിച്ച് പോയ വലിയമാരെ ചേട്ടത്തീരെ മോള ചെറൂട്ടി
ആഹ് ആഹ്
ഗൽഫിൽ വെച്ച് മരിച്ചോയ
ആ ആ
ഉം ഉം ഓ ഇവിടത്തെ എളയ കുട്ടിയെക്കാലും ഒണ്ട് വയസ്സ് മൂന്ന്ന്ന് ഞാ ൻ അന്തം വിട്ടുപോയി.
അപ്പ തന്നെ നമ്മള് വിചാരിക്കും പോലെയൊന്നുവല്ല.
ഉം ഓ ഉമ്മച്ചി അങ്ങ് എത്തിയോന്തോ ഉമ്മച്ചി വെഷമിച്ചാണ് പോയത്.
ഒന്നു വിളിച്ചു നോക്കാത്തതെന്താ?
ഓ വിളിച്ചുനോക്കാം. ഉം
കുട്ടികക്കൊക്കെ ഡ്രസ്സ് എടുത്താ, പാലുകാച്ചിന്റെ താരങ്ങൾക്ക്?
ആഹ് എടുത്ത്.
ഒരേ പോലെത്തെ തന്നെ ഫ്രാക്കാ, പാവാട എടുക്കാ?
ഒരാൾക്കൊരു ജീ ഇളയതിന് ജീൻസും ഒരുടുപ്പും, മറ്റേതിനൊരു ഉടുപ്പും പാവാടയും.
ഒരേ പോലത്തെ എടുക്കാവുള്ളേര്ന്നു അല്ലേ ഈ ഫ്രാക്കാ പാവാടയോ എടുക്ക
ആതൊന്നും എളയത് ഇടുവേന്വില്ല പിന്നെ
ഓഹ്
ഒരേപോലത്തെയല്ല രണ്ടും വ്യത്യസ്തം
ഓഹ് എന്നാലും ഒരേ പോലത്തേക്കല്ലേ ഒരു കല്യാണം ഒക്കെ ആകുമ്പോഴേ ഓ പിന്നേ രണ്ടും പെമ്പിള്ളേര് രല്ലേ അതുകൊണ്ട് ഒരേ പോലത്തെ എടുക്കാം, മം ഇടെ എനിക്കൊരു കോള് വരണെ, ഇത്തിരി നീ വെക്ക്, ഉമ്മച്ചിയാണെന്ന് തോന്നണ്.